ഹലോ ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ.
ആഹ് കേക്കുന്നുണ്ട്.
നല്ല സൗണ്ടില് സംസാരിക്കുവോ.
ഓ അങ്ങോട്ട് കേൾക്കുന്നില്ലേ?
ഉണ്ട് പക്ഷേ പതു ക്കെയാണ് സം ആ ഇപ്പം സൗ സൗണ്ട് ഉണ്ട് കേട്ടോ. ആഹ് ഭക്ഷണം കഴിച്ചോ?
ഓ ഭക്ഷണം കഴിച്ചു.
കിടന്നോ കിടക്കാനായോ
ഇല്ല കിടന്നിട്ടില്ല ഭക്ഷണം കഴിച്ചു പാത്രം കഴുകിവെച്ച് ഉം
ആ
ആ നേര നേരത്തെ പത്തര പതിനൊന്ന് മണിയൊക്കെയാവും.
ആ ആ ഇവിടെ ഞങ്ങൾ നേരത്തെ കിടക്കും. ഇന്ന് കുറ നേരം വൈകി
ഏ ഏ ഏ ഫുഡൊക്കെ കഴിച്ചുലെ
ആ ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ കഴിക്കും.
നേരത്തെ കഴിക്കുലേ ഹേ ഹേ
അങ്ങനെഒന്നും അല്ല അയിന്റെ മുബതന്നെ കഴിയും ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുട്ടികൾ പഠിക്കു ഒക്കെ
ആ ആ ആ
മ് അവടെ എങ്ങനെ പഠിക്കുന്ന കുട്ടികള്ണ്ടോ?
ആ
പഠിക്കുന്ന കുട്ടികളുണ്ടോ
ആഹ് ഉണ്ടുണ്ടുണ്ടുണ്ട് കേൾക്കുന്നില്ലേ
ആ ഉണ്ടുണ്ട് ചെറിയ കുട്ടികളാണോ
ആഹ് ആഹ് രണ്ടിലും
ആഹ് അവരൊക്കെ ഒറങ്ങീട്ടുണ്ടാവൂലേ
ആഹ് ആഹ്
ആഹ് ആഹ് എന്തൊക്കയാ ഇങ്ങട്ട് മദ്രാസെല് പരീക്ഷക്കേ ആഹ് ഇതായില്ലേ
ആഹ് ആഹ് പറേണ്
ആഹ്‌ അടുത്ത മാസം മദ്രസെ പരീക്ഷ തൊടങ്ങും
ആഹ് തൊ ആഹ് ആഹ് ആഹ് ആ തൊടങ്ങ ആഹ് എത്രാളാ
ഇവിടെ മദ്രാസ് പോവുന്ന ഒരാളാണോ
ആഹ്
ആഹ് അവിടെ രണ്ടാള് മദ്രസ പോന്നിണ്ടാ
ഏഹ് ഇല്ല ഒരാള്
ആഹ്
മ്
എന്താപ്പാ രാത്രി എന്താ? മൂന്നാം ക്ലാസ് സിലാണോ?
ആഹ് ആഹ് അഹ്
ഉം
രാത്രി ചോറ് ആ ചോ ചോറ്ന്നെയാണ്.
ആഹ്
മ്
എന്താ കറി വെയ്ക്കാ? ഞങ്ങക്ക് ചോറ്ന്നെയാണ്. ഞാന് ചപ്പാത്തി ചെലപ്പോ ഇന്ന് ചോറ്ന്നെയാണ് കഴിച്ചത്.
ആഹ് ആഹ് ആഹ് ഇന്ന് ബിരിയാണിയാ ഉണ്ടാക്കിരുന്നത്.
ആഹ് ന്നാ ഇന്ന് വെള്ളിയാഴ്ചയാണലോല്ലേ?
ആഹ് വെള്ളിയാഴ്ചല്ലേ?
ആഹ് എല്ലാ വെള്ളിയാ ഇത് സ്പെഷ്യൽ ഉണ്ടാക്കുവോ?
ചിക്കൻ ബിരിയാണി ഇണ്ടാക്കി എ
ആ ഇല്ലന്ന ഫുഡൊക്കെ ഉണ്ടാക്കാ അറിയോ
ആഹ് കൊറെ പറയും
ആ
ആ ബിരിയാണി മന്തി അങ്ങനത്തൊക്കെ ഉണ്ടാക്കും
ആഹ് അപ്പൊ പിന്നെ ഫോണിൽ നോക്കിയാ തന്നെ എല്ലാതും ല്ലോ അതെ ഫോണില് നോക്കിയ മതി ആ ഫോണില് നോ അതേപോലെ ഉണ്ടാക്കിയാ ചെലപ്പം കൊളാവും ചെയ്യും
ആദ്യം അള ഉണ്ടാക്കല എന്നാലും ചെറുതായിട്ട്
ആഹ് ചെറുതായിട്ടൊക്കെ നമ്മു സംശയം തീർക്കാനൊക്കെ പറ്റും അല്ലാതെ നമ്മള ആ അളവ് പറയുന്ന അതേപലെ അളവ്ടു താലൊക്കെ ആ ചരി ആ ഇല്ല എടുക്ക ക്കാൻ പറ്റൂല്ല
ആ ആ ആ ഞമ്മൾ അതിൽന്നെ എടുക്കണം ന്നാലും ഒരു ഉണ്ടാക്കോ ചെറു ചെറുതായ ഐഡിയ കിട്ടിയാല്
ആ അതെ അതേപോലെ മന്തി ഇപ്പ ഇണ്ടല്ലേ മ ഇയില് പിന്നെ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കല് ഞാനൊരു പ്രാവശ്യം അങ്ങനെ വെച്ചു പക്ഷെ എനക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല ഞാന് ആ തക്കാളി പിന്നെ മറ്റേ ത്ണ്ടല്ലോ എന്താണ് ക്യാപ്സിക്കം അതൊക്കെ നുറുക്കിയിട്ടട്ടൊക്കെ പെരുന്നാൾനേ അങ്ങനെ ഇണ്ടാക്കി ബിരിയാണി പക്ഷെ എനിക്കിന്ന് ഞാൻ സാധാ വെക്ക നല്ല ടേസ്റ്റ് ട്ട്ണ്ടാവും ഇത് ടേസ്റ്റ് ഇമാ
ആഹ ആഹ ആഹ അങ്ങനെ തക്കാളി ഉള്ളിയൊന്നും ഇണ്ട് ഉണ്ടാവൂലല്ലേ
ഞാൻ തക്കാളി ഉള്ളയൊന്നിടില്ല ബീഫ് ബിരിണിവെക്കും പിനെ ചെറിയൊരു കഷ് ഉണോ ഉള്ളി ദോ പിന്നൊക്കെ ചെറിയൊരു കം ആ ചെറിയൊരു കഷ്ണം മാത്രം പിന്നെ കാപ്സി ഒരു കാക്പ്സിക്കണ് അതിന്റെ മുറി കാപ്സിക്കോ ഇടോ പിനെ തക്കാളി ഞാന് മറ്റേ അരി ഉപയോഗിക്കുന്ന വെള്ളത്തില്ലടാ തക്കാളടു അല്ലാതെ എറച്ചില് അങ്ങനത്തോന്നും ഇടൂല. അയില് മന്തി മസാലേം, പട്ടയും, കറാമ്പു, പിന്നെ കുരുമുളക് പൊടി ഏഹ് പിന്നെ മാത്രമേ ഇത് ഇടുള്ളൂ. ആ മാഗി ക മാഗി കട്ട പിന്നെ സൺഫ്ലവർ ഒഴിച്ചി നന്നായിട്ട് കൊയക്കാണ് ചെയ്യ.
ആ ഹ് ആഹ് ആഹ് ആഹ് അത് യൂട്യൂബ് നോക്കിയാല് പല
ആഹ് അതെ പലാ മോഡലുഉണ്ട്. അതേപോലെ വലിയ ജീരകോം ഇടും. വേറെന്നും ഇടൂല. ബീഫിൽ പിന്നെ കുറച്ച് ഉള്ളി ത് പിന്നെ ടേസ്റ്റ് ഉണ്ട്ട്ടോ വീട്ട് ചെറിയ ആഹ് ചെറിയൊരു ഉള്ളിന്റെ കഷ്ണും പിന്നെ കപ്സിക്കോക്ക ഇട്ടിട്ട് ആ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച നല്ല അത്‌ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചിക്കന് ടേസ്റ്റ് എനിക്ക് തോന്നി ഏഹ് ഇല്ല്യ
ആ ആ ആ ഞാൻ ആ ഞാന് ബിരിയാണിൽ ഉള്ളിടും തക്കാളി ഉള്ളി പിന്നെ വെളുത്തല്ല മന്തിനി മന്തിരി ഉടട്ടോ യാപ്പടലുണ്ട്
ആഹ് ആ ബിരിയാണിൽ പിങ്ങനെ തക്കാളി ഉള്ളി കട പക്ഷെ ഞാൻ മന്തിറതാണ് പറഞ്ഞത്
ആഹ മന്തിൽ ഞാാന് ഒരു തക്കാളി ഇടും ഒരുരു ഉള്ളി അങ്ങനെ പറഞ്ഞമാതിരി
ആഹ ആ തക്കാളി ഉള്ളിയൻ ഇടലില്ല ചിക്കൻ മന്തിയിനിൻ ഉള്ളിടലില്ല തക്കാളി ഞാനങ്ങനെള്ളത്തിൽ നടു ആ നടു വച്ചിട്ട് വെള്ളത്തിലിടും
അപ്പം ടേസ്റ്റ് ആണ്
ആ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതില് ഞമ്മള് മക്ക് ഒരു മേഗിക്ക അതേപോലെ തക്കാളി പിന്നെ രണ്ട പച്ചമുളകൊക്കെ ആ വെള്ളത്തിട്ടാല് ടേസ്റ്റ് ഉണ്ടാവും ആ ചോറ് വക്കുന്ന വെള്ളത്തില് ആഹ ഞനാ ഊറ്റിട്ടന്നാ മന്തി വെക്ക റ്റഏതൊരു ഒട്ടലായിരിക്കും ആയിക്ക് കുരുമുളകിൻ്റെ വണ് ആ കുരു പൊടിക്കാത്ത കുരുമുളക് അതേപോലെ വലിയ ജീരകവും പിന്നെ മ പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് കുറച്ച് പിന്നെ രണ്ട പത്ത് ച്ചമുളക് ഒരു തക്കാളി നാണ് നാട്ട ചീന്തിട്ടാങ്ങനട്ട അങ്ങനെ കെട്ടി കൊടുത്താല് റ്റ്ണ്ടാവും പിന്നെ ഒരു മാഗി ക്യൂബ് ആ അങ്ങനെ ഇടും അത് ഇടും ഇ അതില് കുത്തി വെക്കും അതില് രണ്ട മൂന്നാലിനൊക്കെ ഞാൻ കുത്തി വെക്കും പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ ഒന്നോ രണ്ടോ പ പച്ചമളക്ഞാൻ വെള്ളത്തിലിടും
ആഹ ആഹ് അങ്ങനെ രയസ്ഥ ആണല്ലേ
ഉണ്ടാവും ക്കെ ചോറില് പിടിക്കുമ്പോ അന് ഒരു രുചിണ്ട് അത് നല്ലരുചിയുണ്ട് നമ്മൾ പുറത്തന്ന് വാങ്ങുന്ന ആ ഒരു മന്തിന്റെ ഒരു ടേസ്റ്റ് റ്റ്കിട്ടും അപ്പ പിന്നെ അരിൻ്റെ ഒപ്പം കുറച്ച് സൺഫ്ലവർ ഒഴിക്കും
ആഹ ആ ആ മസാലേൽ ഇങ്ങനെ തക്കാളി ഉള്ളി ഒന്നും ഇടൂ ലെ
ഏ മസാലേൽ ഞാൻ ഒന്നും ഇടൂല മസലേൽ ഞാൻ ഇത് മാത്രേ ഉള്ളൂ മറ്റേ മന്തി മസാലിം കുരുമുളകിന്റെ പൊടിയും ആ പിന്നെ പട്ട കറാമ്പ് ഏലക്കായ അതൊക്കെ പിന്നെ വെള്ള ലു ഇടുട്ടോ
ആഹ ആഹ ആഹ
ഹ എർച്ചിൽ പിന്നെ ഞാ ഒന്നോ രണ്ടോ അത്രേ ഇടൊള്ളൂ പട്ടിം കറാമ്പും ഏലക്കായൊക്കെ പിന്നെ സൺഫ്ലവറും പിന്നെ നമ്മള് ചിക്കന് പിന്നെ കളർ ഇടാണെങ്കിൽ പിന്നെ അങ്ങനെ കളർ കുറച്ച് കളർ ഇടും ആഹ കൊറച്ച് കൂട്ടിട്ട് ആഹ കാണാ ഒരു ഭംഗിക്ക് വേണ്ടീട്ട്
ഭംഗിക്ക് വാണ്ടിട്ട്
ഒക്കെ ഒന്നായിട്ട് മിക്സ്‌യ്തിട്ട്
ഉ ഉ ഉ ആഹ തൈര് തൈരോന്നും ഞാൻ ഒഴിക്കലില്ലട്ടോ
ക്കലില്ല ചേലോർ ഒഴിക്കും തൈരൊഴിക്കും ഞാൻ തൈര് തൈര് ഒഴിച്ചാൽ ഒരു വെള്ളകളർ ആകും ആ ആ ടേസ്റ്റ് പോകാണ് ചെയ്യാ ആ അയിൽ മന്തി ഞാൻ ഞാൻ ചില ആളുകളൊക്കെ പറഞ്ഞേക്കാം മന്തിയിൽ ഇറച്ചിക്ക് ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ എനിക്ക് അത് ടേസ്റ്റ് തോന്നിട്ട് ട്ടില്ല തൈര് ഒഴിച്ചു അതെ അതെ ആ ബിരിയാണിയിൽ പിന്നെ നമ്മൾ തൈര് ഇറച്ചി മസാല ആക്കുമ്പോ അയിൽ ഒഴിച്ച് കൊടുക്കല്ലോ കൊറച്ചു പുളിപ്പിന് വേണ്ടിയിട്ട് പിന്നെ ടേസ്റ്റ് ണ്ടാവും
ഇന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ലെയ്നിയോ
ഇല്ല ഇന്ന് പിന്നെ ഒന്നും സ്പെഷ്യൽ ഉണ്ടാക്കിട്ടില്ല
ആഹ ആഹ
ക്കനാക്കിയാലോ ഇപ്പൊ ഏ മീനിന് വെല കൂടിയ കാരണം
ആഹ ശരി മീന് വെല കൂടിയുന്നോ പിന്നെ നല്ല മീനും അല്ല
ആഹ് നല്ല മീനും കിട്ടാനില്ല. ഇന്ന് ഇന്നലെ ഞങ്ങള് മീൻ വാങ്ങിട്ടുണ്ടായിരുന്നു മത്തി ഒമാൻ മത്തിയാണ് ഏഹ് നല്ല വല്യ മത്തിയാണ് പക്ഷെ കിലോ ഇ
ആഹ് നല്ല വെല ഇണ്ടാവും.
ആഹ് നല്ല വെല ഇണ്ട് ശ് അത് ആറ് മത്തി ഏഴ് മത്തി ഇണ്ട്. ആഹ് നൽ ആഹ് ടേസ് ശേ നൽ നല്ല മീന്. ഫ്രഷ് അല്ലാന്ന് നമുക്ക് കണ്ടാറിയാം.
ആഹ് ആഹ്
നല്ല ഉഷാറില്ല കറി വെച്ചിട്ടൊക്കെ ടേസ്റ്റ് ഉണ്ട് നല്ല പരുത്ത മത്തിയാണ്. വല്യ മത്തിയാണ്
ഇപ്പെ ട്രോളിങ് അല്ലേ
ആഹ് അതഞ്ഞ അത് കാരണം മീന് ഞമുക്ക് ധൈര്യായിട്ട് വാങ്ങാനും പറ്റൂലേ. എന്നത്തേക്കും മീനായിരിക്കും ആഹ് അപ്പൊ മീന് ഞങ്ങള് വാ ആഹ് അതെ അയി ഐസിലൊക്കെ ഇട്ട് വെച്ചിട്ടേ കൊറേ മുന്നുള്ള മീനായിരിക്കും അത് കാരണം ധൈര്യത്തിൽ വാങ്ങാനും പറ്റൂല അപ്പൊ ചിക്കൻ വാങ്ങുന്നതാ നല്ലത് അപ്പൊ ഇന്ന് ക്കനും മീനൊന്നും വേണ്ടന്ന് പച്ചക്കറി ഇണ്ടാക്കാറ്ണ്ട് അങ്ങനെ ഒന്ന് പച്ചക്കറി വെണ്ട അറിയൂ കോഴിമുട്ട പൊരിച്ച് ചുമതിയൻ തന്ന് ഇന്നിപ്പോ അങ്ങനെ കാട്ടിയതാണ് എപ്പോളും പ്പ ബീഫും അല്ല ചിക്കനും ഏതൊക്കെയണണ്ടാവ ആഹ് ബീഫ് അങ്ങനെ വാങ്ങലില്ല ചിക്കൻ തന്നെയാണ് കൂടുതൽ ബീഫ് പിന്നെ പെരുന്നാളിന് കിട്ടിയ ആഹ് അതെ പിന്നെ ന്നാളന്റെ കിട്ടീട്ട് അത് യിടീ കൊണ്ട് മടിത്തീരുന്നു കുട്ടിക്കോക്കെ ആഹ് ബീഫ് ഞങ്ങളങ്ങനെ വാങ്ങലില്ല ക്കെ ഒന്ന് വാങ്ങൂള്ളു വീട്ടില് ആണുങ്ങൾക്ക് ബീഫിനോട് അത് ശരി
ആഹ് ആഹ് ചിക്കനോടേയ്ക്കാരോ
ബീഫിനോട് കുട്ടിക്കും കുട്ടികക്കൊക്കെ ചിക്കനന്നാ ഇഷ്ടം
ആഹ് ആഹ്.
ചിക്കൻ തന്നെയാണ് കൂടുതല് ആർക്കും ഇഷ്ടണ്ടാ കഴിക്കാൻ പറ്റാത്തും ചിക്കൻ തന്നെയാണ് ആഹ് എന്നാ ഇക്ക ചൻന്ന വേണം
വണ്ടി ആ വണ്ടിയത് അതാണ്
ഉ
കുട്ടികളൊക്കെ ഉറങ്ങിയാ
ആ കുട്ടികളൊക്കെ ഉറങ്ങി ഉറങ്ങിയിട്ട് നേർ മദ്രസ നേരത്തയാണ് ആറേ മുക്കാലൊക്കെ ആവുമ്പോ മദ്രസിൽ പോണം ആറേ ആറേകല് ആറുകാലൊക്കെ ആകുമ്പം വണ്ടി വരും
ആ ആ ആ വണ്ടിയിലേക്കാല്ലേ ആവരലേ
ആ നേർ ഉറക്കം വരും എനിക്ക് നാളെ സ്കൂള് ഇല്ലല്ലോ മക്ക നാളെ പിന്നെ ഏഴ് മണിക്ക് പോയാൽ മതി
ആ നാളെ ശനിയാഴ്ച ആണല്ലേ ആ ആ
ഇന്ന് ഇവിടെ ഇവര് ഹസ്ബന്റിന്റെ ഏട്ടനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയിട്ടാണ് അപ്പോ ഓലെ കുട്ടികളും ഉണ്ടിവിടെ
ഏ അവിടെണ്ടോ ഏ ഏ വന്നിട്ടില്ലേ
ഇല്ല ഓലി അ എന്നപ്പോ ഇരുപത്തെട്ടാം തീയതി
ആ വരണതലേ ലാസ്റ്റ് ആകും പോയത്
ലാസ്റ്റ് ആണ് പോയത്
ആ ആ ആ ആ ഓരോ ആ ആയിക്കോടു എന്നാ ശരി ഉം